ഹലോ കേക്കാവോ ആ പിന്നെ സുഖാടാ
ആ സുഖം സുഖം
അവടെ മഴയുണ്ടോ
ആ ഇച്ചിരി നുമ്പ് ആ ഒരാറുമണി സമയംപ്പം ആയപ്പഴുത്തെന് നല്ല മഴ ഉണ്ടാര്ന്ന് ഇപ്പം മഴയില്ല
എന്താ എടുക്കുന്നെ
ആ ഞാനിപ്പോ വെറുതെ ഫോണിനാത്ത് റീലും കണ്ടോണ്ടിരിക്കുവായിരുന്നു അവിടെ മഴയുണ്ടോ
മഴയില്ല മഴയില്ലായിരുന്നു മഴ ഇപ്പയില്ല മഴയില്ലന്നല്ല ഇപ്പ ഇല്ല രാത്രിയൊക്കെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു
ആ നീ എന്ത്‌ ചെയ്യുവായിരുന്നു
ഞാനാണെങ്കില് ടീവി കണ്ടോണ്ടിരിക്കായിരുന്നു അപ്പം ടിവി കണ്ടോണ്ട് - എല്ലാം കുറേ ലഹരികളിള് കഴിച്ചെന്ന് മാത്രേയുള്ളൂ പിന്നെ വാർത്ത എല്ലാവരും മാത്രേ ഉള്ളു ഇപ്പം ഇന്ന് ഏതോരു സ്ഥലത്ത്ക്കാണ് ഞാൻ ഓർക്കുന്നില്ല ഉപോഗിച്ച അന്യസംസ്ഥാനത്തൊഴിലാളികളുടെ അടുത്ത് ന്ന് പോലീസ് പിടിച്ചിട്ടുണ്ട്
ഓ ഓ ആ ആ
ആണോ അപ്പൊ ഞാൻ അതിങ്ങനെ കണ്ടൊണ്ടിരിക്കായിരുന്നു ഓ ഓ കേക്കാ വയ്യേ
ലില്ല
ആലോ
ആ ഇപ്പം കേക്ക
ആ അപ്പം ഞാൻ ഇങ്ങനെ അത് കണ്ട അപ്പൊ നിങ്ങ എന്ത് വിളിക്കണൊന്ന് വിചാരിച്ച അങ്ങനെ ഞാൻ വിളിച്ചതാ
ആ ഞാനിങ്ങനെ കേട്ടായിരുന്നു എനിക്കും സ്ഥലം ഓർമ്മയില്ല ഈ ഇപ്പോഴത്തെ ഇപ്പന്ന് വെച്ചാൽ എവിടെ നോ ക്കിയാലും ഏത് ഭാഗത്തു നോക്കിയാലും ലഹരി ഉപയോഗിക്കുന്ന ലഹരി ഉപയോഗിച്ച ആൾക്കാരെ കൊല്ലുന്ന് സ്വന്തം അമ്മേനേം അച്ചനേം പോലും കൊല്ലുന്നു എന്തിനേറെ ലഹരിയുടെതില് ഏ സ്വന്തം അച്ഛൻ സ്വന്തം മക്കളോടെ കാണിക്കുന്ന എന്തുവാ
ആഹ് അതല്ലേ അതല്ല ഇന്ന് സത്യം പറഞ്ഞ ലഹരി ഉപയോഗം ആഹ് എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹത്തിൽ വളരെ വലുതായിട്ട് വല്യ പ്രശ്നായിട്ട് മാറിക്കൊണ്ടിരിക്കയാണ്. പ്രത്യേകിച്ച് നമ്മളെ കണക്കു യൂത്തുകളുടെ ഇടയിൽ നല്ലൊരു ഉപയോഗം ആ വർധിക്കുന്നുണ്ട്
ആണ് ഇപ്പം കൊച്ചു കൊച്ചുങ്ങള് വരെ
ആ സത്യം അതാ നമ്മള് പറ അത് എനിക്ക് തോന്നുന്നു ഇന്നങ്ങനെ വലിയൊരു കൊച്ചുങ്ങൾ അങ്ങനെയൊന്നും ഇല്ല എല്ലാ പിള്ളേർ ഇതുവെറും മിക്ക ആൾക്കാരും ഇതിങ്ങനെ യൂസ് ചെയ്തൊണ്ടിരിക്കുകയാണ് ഒരിട്ടം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് പിന്നെ ഇതിനെ അഡിക്റ്റ് ആയി പോകും അതുകൊണ്ട് മാക്സിമം ഇതൊക്കെ നമ്മള് കൊറക്കാ നമ്മള് ഇതൊന്നും യൂസ് ചെയ്യരുത് പക്ഷെ ആരെടുത്ത് പറയാന പിള്ളേരൊക്കെ നമ്മള് പറയുന്ന ഒന്നും ഇപ്പ അങ്ങനെ കേക്ക നമ്മള് പറയുന്നത് ഒന്നും കേട്ടത്തില്ലല്ലോ ആരും
അത് സത്യാണ് എനിക്ക് തോന്നുന്നു ഞാൻ പഠിച്ച സ്കൂളിലുണ്ടല്ലേ ഇന്നാ ഞാനൊരു വാർത്ത ഓണ പരിപാടി ഓണ ത് ന്റെ ടൈമില് അഞ്ചാം ക്ലാസിലും എട്ടാം ക്ലാസിലും പഠിക്കുന്ന കൊചുങ്ങൾ കള്ളു കുടിച്ചിട്ടല്ലെങ്കില് ഈ കഞ്ചാവ് എന്ത് എന്തോ വലിച്ചിട്ട് ഓണപരിപാടിക്ക് അവിടെ കിടന്ന് അടി ഉണ്ടാക്ക് ന്ന് അത്ര കൊച് കൊച്ചുപ്രായത്തില് ഞാൻ ആദ്യായിട്ട കേൾക്കുന്നെ ആ ഒരു വാർത്തയൊക്കെ
ഓഹ് അത് അതാടി ഞാൻ പറഞ്ഞ അതെന്നു പറഞ്ഞാലേ ഇന്ന് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ സമൂഹം നേരിട എനിക്കൊന്നെ ഏറ്റവും വലിയൊരുപ്രശ്നായിട്ട് മാറിക്കൊണ്ടിരിക്കയ ഈ ലഹരി ഉപയോഗെന്നറിയുന്നേ അത് ലഹരി എന്ന് പറഞ്ഞ ഒരു കാര്യം മാത്രമല്ലലൊ മദ്യം മറ്റ് പുകയില ഉൽപന്നങ്ങളു ല്ലോ അത് പിന്നെ ഈ സിഗരറ്റ് അങ്ങനെയള്ളതുണ്ടല്ലോ ഇപ്പൊ ഞാനാണെങ്കിൽ ഇപ്പൊ നമ്മള് ഞങ്ങളടെ വീടിന്റെയടുത്തൊരു കടയുണ്ട് കേട്ടോ അപ്പം സാധാരണ ഈ കടകളിലൊന്നും ഇങ്ങനെ മറ്റേ ഇ ഏ ഇതൊക്കെ നമ്മൾ വിൽക്കുമെങ്കിലും അത് പിള്ളേർക്കൊന്നും അങ്ങനെ ആരും കൊടുക്കാറില്ലല്ലോ പക്ഷെ ഒരു ദിവസം ഞാാനിങ്ങനെ വെറുതെ വീട്ടിൽ നിക്കാ നിർത്തു ആ ഇവിടെ അടുത്തൊരു കോളേജ് ഉണ്ട് ആ കോളേജിലെ പിള്ളേർ പതിനെട്ട് വയസ് കഴിഞ്ഞ പിള്ളേരാണ് കോളേജ്ന്ന് പറയുമ്പോ അങ്ങനെയാണ്ട് പതിനെട്ടു വയസ് കഴിഞ്ഞ പിള്ളേരാണ് പക്ഷെ ഞാനിങ്ങനെ നോക്കിയ ഉണ്ട് ആ കടയുടെ സൈഡ് ഫ്രണ്ടില് സൈഡില് വന്നിരുന്നു കൊറെ പിള്ളേര് യൂണിഫോമൊക്കെ ഇട്ട് കോളേജിൽ യൂണിഫോമൊക്കെ ഇട്ട് വന്നിരുന്നു സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴേ ഞാൻ ആലോചിച്ചു ഇവർ ന്നും ഒരു പേടിയു ഇല്ലാ അത് മാത്രല്ല അവർ വർക്കു അവരുടെ ആരോഗ്യത്തിനെ കുറിച്ചും ഒരു ആശങ്കയില്ല
അതാ ഈ ലഹരിയൊക്കെ കൊച്ചു പ്രായത്തില് ഉപയോഗിച്ച അവരുടെ ഹോർമോൺസ് ചേഞ്ച് ആവും ഈ കൊച്ചു പ്രായത്തിൽ വരെ ക്യാൻസർ പോലുള്ള മാരക മായിട്ടുള്ള അസുഖങ്ങൾ വരാൻ എത്രയോ ചാൻസ് കൂടു കൂടുതലാണ്
തൊന്ന് ഇവർ ഇവര് ആദ്യം ഉപയോഗിക്കുമ്പോ ആ ഒരു സുഖത്തിലങ്ങു പോവുവാ പിന്നെ അങ്ങോട്ട് വരുന്ന വരും വരായികളൊന്നും അവർ ആലോചിക്കുന്നില്ല.
ഇല്ല അതല്ലേ നമ്മള് നമ്മ സത്യം പറഞ്ഞെങ്കി നമ്മള് നമ്മ്ടെ ആരോഗ്യത്തെ വല്ലാണ്ട്ത് ബാധിക്കുന്നുണ്ട് ഈ ഹൃദരോഗം അതുപോലെള്ള ശ്വാസകോശ സംബന്ധായിട്ടുള്ള രോഗങ്ങളൊക്കെ കൂടുതലും ലഹരിപയോഗം കാരണം വരുന്നതാ പിന്നെ കരൾ രോഗം ഈ നമ്മള് കള്ള് കുടിക്കുന്നത് വഴി മദ്യക്കെ കഴി കഴിക്കുന്നവര് കള് കരൾ രോഗങ്ങള് പിന്നെ മാനസിക പ്രശ്നങ്ങൾ ഇപ്പ നമ്മള് സാധനം നമ്മള് കണ്ടിട്ടുണ്ടല്ലോ പൊ നമ്മള് വലിച്ച് അത് നമ്മള് അഡിറ്റായി നമുക്കത് കിട്ടാതിരിക്ക്പോ പിന്നെ നമ്മള് നമ്മള് മെന്റലി നമ്മള് ഡിസ്റ്റർബ്ഡാകും പിന്നെ നമ്മക്കത് ഏത് രീതിയിലും അത് വേണം എന്നുള്ള രീതിയില് നമ്മൾ എന്ത് വേണം നമ്മള് അമുന്നിനിക്കുന്ന ആരാണെന്ന് നമ്മള് നോക്കത്തില്ല സ്വന്തം അമ്മയാവോ അച്ഛനാവോ അല്ലെങ്കിൽ ഭാര്യനെ മക്കളാവാം ആര് വേണങ്കിലാവാം അവരൊന്നും ആ ആ ഒര് ഇതില്ലേ ബൻ ഒരു ലഹരിയുടെ ഇതില് കിട്ടാവേണ്ടീട്ട് എന്ത് വേണങ്കിലും അവര് ചെയ്യും
ആ അതാ ഈ എടക്ക് ഞാഒരു വാർത്ത കേട്ട് ഈ എടക്ക്ന്നെവ്ച്ചാ കൊറ്ച്ചൻനുമ്പാ തോന്ന്ന്ന് ഈ ലഹരി മേടിക്കാനായിട്ട് പാപ്പെട്ട വീട്ടിലെ ആ കൊച്ചാണ് ലഹരി മേടിക്കാനായി ട്ടമ്മയെൻ്റെട്ത്ത് പൈസോയ്ച്ച് വേറെ എന്തോത്തിനാണന്നും പറഞ്ഞോണ്ട് ചോദിച്ച് അമ്മ പൈസ കൊടുത്തിലാന്നും പറഞ്ഞോണ്ട് അമ്മേന്റെ തലയ്ക്ക് കള്ള് കുപ്പിടുത്തടിച്ചു ബീ
എന്ത് ദുൽമ് അതാണ് പ്പ അമ്മേനോ അച്ഛനന്നോ അല്ലെങ്കി മക്കളെന്നോ ഒന്നുംല്ല അവർക്ക് സത്യംപറഞഴിഞ്ഞാൽ അവര് സ്ഥിരകാല ബോധത്തി ലല്ല അവര് ഇജി നിക്കുന്നത് അവരാ ആസമയത്ത് അവര് വേറെ ഏതോ ലോകത്താണ് അപ്പൊതവർക്ക് വി ണ്ടത് കിട്ടയില്ലങ്കി ത് മുന്നിൽ നിക്കുന്നത് ആ അച്ഛനാണോ അമ്മയാണോ എന്നൊന്നും അവർക്ക് അറിയത്തില്ല അവര് തമ്മളെ കൊല്ലിയോ അല്ലെങ്കി ഉപദ്രവിക്കോക്കെ ചെയ്യും അപ്പം പിന്നെ ഈയ്യ് ലഹരിക്ക് നമ്മള് അടിമപ്പെട്ടു പോയിക്കഴിഞ്ഞാ പിന്നെ നമ്മുടെ പഠനത് തിലും അതുകൊണ്ട് ജോലിയിലൊക്കെ നമ്മള് ശ്രദ്ധ കൊറയും പിന്നെ നമ്മക്ക്തിലൊന്നും നമ്മൾ ശ്രദ്ധിക്കത്തില്ല പിന്നെ നമ്മള് വേറെ ഞാപറഞ്ഞിലേ വേറെരുലോകത്തായി മാറുംമ്മള്
ആ അതുഅല്ല ഇപ്പോഴ് ഇപ്പോഴെന്നെച്ചാല് പണ്ടൊക്കെന്ച്ചാ ആണുങ്ങളാണ് ലഹരി ഉപയോഗിക് ന്നന്ന്പറയാ വല്യയാണുങ്ങള് ഇപ്പന്ന്ച്ചാ കൊച്ചുച്ചുങ്ങള് രെ പെൺകൊച്ചുങ്ങള് പെൺകൊച്ചുങ്ങള് ആൺകൊച്ചുങ്ങക്ക് ഒരു വേറ്തിരുവില്ലാത്ത രീതി ഇതിൽ അവര് ലഹരി ഉപയോഗിക്കുന്നെ പെൺകൊച്ചുങ്ങളുടെ ആരോഗ്യ പ്രശ്നാണെങ്കിൽ അറിയ ലഹരി ഉപയോഗിച്ചഴിഞ്ഞാ അവർക്ക് അവരെ യൂട്രസിന് ഉൾപ്പെടെ ഒത്തിരി ആരോ ഇത്ണ്ടാവാൻ ചാൻസ്ണ്ട് ബ്രസ് അവരാരുത് നോക്കുന്നില്ല ഇപ്പോഴ്ത്തെ ഞാൻ കേട്ട വാർത് പെങ്കൊച്ചാണ് തലക്കടിച്ചത് അമ്മേ ടെ ആങ്കൊച്ചല്ല പെങ്കൊച്ചുങ്ങളും ഇപ്പ ഇതേ കണക്ക് വരുവാ ലഹരി ഉപയോഗിച്ച്
അതായി ലഹരിഭയോഗം ഈ കുടുംബബന്ധങ്ങളെയും തകർക്കുന്നുണ്ട് ഈ വഴക്കും അതുപോലെ ന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടേള് കാരണം ഇപ്പോലഹരി ഉപയോഗിക്കുക ഈ ഇതുംനടന്നഴിഞ്ഞാ ഇതിൻ്റെ കൊറേ ബിനാമികളൊക്കെ കാണുണ്ട് അപ്പൊ അവർക്ക് കാശ്മതി അപ്പൊ അവര് ചോദി ക്കുന്ന കാശ് കൊടുത്തിട്ടാണ് പുള്ളാര് ഇത് വേടിക്കുന്നെ അങ്ങനെ വലിയ സാ മ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വർദ്ധിക്കുന്നുണ്ട്
ഉം അതാ അതീ പാവപ്പെട്ടവരെ പാവപ്പെട്ട കൊച്ചുങ്ങളെ കൂടുതലുംവന്ന്പെടുന്നത് അവര്ടെ വീട്ടുകർ എന്തുതിനുള്ള പൈസക്ക്
സത്യാല്ലേ എനിക്ക്തോനുന്നു ഇപ്പൊ നമ് ഈ യുവജനങ്ങളുടെ ഇടയിൽ ഈലഹരിയിലിത്ര ആകർഷിക്കപ്പെടാനുള്ള പ്രധാന കാരണങ്ങളായിരിക്കും കൂട്ട്കെട്ട് ട്ടാണ് തോന്നുന്ന് നമ്മളീചീത്ത കൂട്ടുകെട്ടുള്ള കുട്ടി പോ ചെന്നപ്പോ എല്ലാരെയും നമ്മള് വിചാരിക്കുന്ന പോലെല്ലാവരും നല്ലവരാണ് ന്ന് നമ്മളെ വിചാരിക്കും പക്ഷെ അത് അങ്ങനെ ആവണംന്നില്ല ആ നല്ല ആൾക്കാരുംകാണും മോശം ആൾക്കാരും കാണൂം അപ്പം ഈ ചീത്ത കൂട്ടുകെട്ട്കള് അതുപോലെന്നെ ഈ ആ എന്താ പിന്നെ ഇകാ കാരണമ്മൾക്ക് ഒരു കൗതുകംതോന്നും എന്തെന്ന് വലിച്ചൈഞ്ഞാ എന്ത് അതൊര് കിിക് കിട്ടുവല്ലോ അപ്പൊ എന്തൊരു സുഖമാണ് കിട്ടുന്നതന്ന് അറിയാൻ വേണ്ടിട്ട് തുടങ്ങുന്ന ആൾക്കാര് കാണും ആൾക്കാരാണ് പിന്നെ ഈ മാനസിക സമ്മർദ്ദം ഇതൊക്കെ വെച്ച് തുടങ്ങുന്ന ആൾക്കാരാണ് കൂടുതൽ
ആ ഞാൻ കേട്ടിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പില് ബ്രേക്ക് ആയന് ശേഷം ഓരോരുത്തര് ബ്രേക്ക് ആയന് ശേഷ ആണ് ഗേൾസും ബോയ്സും പല പരമാ എന്തോ തൊണ്ണൂറ് ശതമാനം പേരു അങ്ങനാണ് ലഹരിയിലോട്ട് പോകുന്നെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്
ആ പക്ഷെ അതെന്തിനായിരുന്നു അതെന്തിനും അത് സത്യംപക്ഷെ എന്നാ അത് അതുകൊണ്ട് എന്ത് ഗുണമാണ് നമുക്ക് ഉണ്ടാവുന്നതന്ന് ആലോചിച്ച നോക്ക് നമ്മളിപ്പ ഇങ്ങനെ കള്ളുകുടിച്ച അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തൊലച്ചന്ന് പറഞ്ഞിട്ട് അവരെ പോയ ആൾക്കാര് തിരിച്ച വരോ ഇല്ല നമ്മള ആ ജീവിതം ഇനിയും മുന്നോട്ട് കിടക്കുകയാണ്
ഉം ഇവരുടെയൊക്കെ വിചാരംന്ന് പറയുമ്പോം ഈ കള്ളുടിച്ച കഴിഞ്ഞ വിഷമം മറക്കും വീണ്ടും വിഷമം വരുമ്പം വീണ്ടും കള്ളള് കുടിക്കാം വിഷമം മറക്കും ആ രീതിയാണ് അവർക്ക്
അതാ സത്യം സത്യംപറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതിൽ നോക്കികഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തർ തകർത്തോണ്ടിരിക്കുകയാണ് ആ ഒരു ആ ആ എന്താ പറയാ ശീലംന്ന് പറയുന്നത് ഇപ്പൊ പോയ ആൾക്കാര് പോയി നമ്മളിപ്പോ ഇനി അവരെ കുറിച്ച് ആലോചിച്ച് നമ്മുടെ ജീവിതം നമ്മളെ കളയേണ്ട കാര്യം ഇല്ല ഇങ്ങനെ കള്ളു കുടിച്ചിട്ടും അതും ഇതും ചെയ്തിട്ട് അവര് പിന്നെ നമ്മളെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ ലൈഫ് എന്ന് പറഞ്ഞ ഒരു വലിയ ശിഖരമായിട്ട് മാറും അവര് ചിലപ്പോ അവരെ കാര്യം നോക്കി അവര് പോകും നമ്മള ഇതണക്ക് കള്ളും കുടിിച്ചച്ച് ലഹരി ഉപയോഗിച്ച് അവസാനം നമുക്ക് ഒരുോ എന്ന്ച്ച അ ഒരു എഴുമ്പേറ്റ മില്ല അല്ലെങ്കിൽ അതിൽ നിന്നൊന്നും നമുക്ക് കര കയറാൻ പറ്റാത്ത രീതിൽ നമ്മൾ അതിനകത്ത് കുടുങ്ങിപ്പോും
ആ അതാണ് ഈ അങ്ങനെ കുടുങ്ങി പോകുന്ന സമയത്ത് ലഹരി തന്നവര് കാണത്തില്ല ആ പാവപ്പെട്ട നമ്മുടെ വീട്ടുകാര് നമ്മുടെ അമ്മേ അച്ഛന്ും മാത്രേ നമ്മുടെ കൂടെ കാണും അവരെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അവരും കാണത്തില്ല
കാണത്തില്ല ഏ അത് അതാ ഞാൻ പറഞ്ഞത് പേടിയാ പിന്നെ ആ് പിന്നെ അവരെടുത്ത് ത്തോട്ടൊക്കെ ഈ ആൾക്കാരുടുത്തോട്ടൊക്കെ ആൾക്കാര് അവരുടെ അടുത്തോട്ടൊക്കെ വരാൻ മഠിക്കും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്
ഉം അതാണ്
എനിക്ക് തോന്നുന്നു ലഹരിയുടെ അപകടങ്ങൾ ഒഴിവാക്കാൻ നമ്മള് മെയിൻ ആായിട്ടും കായിക പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളും അതായല കല പരിപാടികളും അങ്ങനെയുള്ള നല്ല ശീലങ്ങളൊക്കെ നമ്മളെ പ്രോത്സാഹിപ്പിക്കണം
ഉം അല്ല ഈ കലാപരിപാടി നടക്കുന്നിടത്തും ഇങ്ങനെ സംഭവങ്ങളുണ്ട് ലഹരി വിക്കുന്ന ആളുകള് വരാറുണ്ട് ഒന്നുനടക്കത്തില്ല ഇന്നത്തെ കാലത്ത് എന്തൊക്കെ വന്നാലും ചീത്തയാനുള്ള ചീത്തയാവാനായിട്ട് തീരുമാനിച്ചവരെ എന്തായാലും ചീത്തയായിരിക്കും
ഉറപ്പായിട്ടും എട ശരി എന്നാന്ന് പിന്നെ വിളിക്കാം
ആഹ ഓക്കെ ശരി